ഹലോ ആഹ കേക്കാമോ
ഹലോ കേക്കാവൊ
ആഹ കേക്കാം
ഉം പറഞ്ഞോളൂ
ആ പ പറഞ്ഞോളൂ ആഹ്
പറയൂ കഴിച്ചായിരുന്നു
ആഹ് കഴിച്ചായിര്ന്നു അവടെ നീ കഴിച്ചായിര്ന്നോ?
ആഹ് കഴിച്ച്
എന്താണോ സ് എന്താണോ സ്പെഷ്യൽ
സ്പെഷ്ൽ ഒന്നൂല്ല ബിരിയാണി അത്രയ്ക്ക വല്ല്യേ സ്പെഷൽ ഒന്നൂഅല്ല
ഓ അപ്പ ബി എല്ലാ ദിവസവും ബിരിയാണിയാണോവ
അല്ലല്ല വല്ലപ്പോഴും.
വല്ലപ്പോഴന്ന് പറഞ്ഞാ അഹ്
ആഴ്ച്ചയില് ആഴ്ചയിലല്ല. ഒരു മാസത്തിലൊരിക്കെ
ഓ മാസത്തിലൊരിക്കെ അപ്പൊ ആരാണിത് വെക്കണത്.
ഞാൻ തന്നെ.
ആഹ് അല്ല ആഹ് എന്നിട്ട് എല്ലാരും കഴിക്കോ? ആഹ്
ഇതല്ല വീട്ടിലുള്ള മനുഷ്യര് കഴിക്കും.
എന്നിട്ട് എന്ത് പറയും.
എന്നിട്ട് കൊള്ളാന്ന് പറയും.
അപ്പം അനിയത്തി സഹായിക്കില്ലേ?
ഇല്ല.
ആഹ് അപ്പം ഒറ്റയാണോ? എല്ലാം ചെയ്യുന്നേ?
അതെ അതെ.
ഓ അപ്പം ഭയങ്കര അധ്വാനിയാണ്.
മ് അതെ.
ആഹ് അതെ. അതെ അതെ. അപ്പൊ ഇന്ന് പി എസ് സികൊക്കെ പോയായിര്
ആഹ് പോയായിരുന്നു. നീ പോയി ല്ലേ.
ഇല്ല എനിക്ക് ക്ലാസ് ഇല്ല ഇന്ന്.
മ് മ്
അപ്പം പഠിക്കാൻ അല്ല ഇന്ന് അപ്പം ഭയങ്കര പഠിത്ത് ആയിര്ന്നോ?
ചെറുതായിട്ട്.
ആഹ് ഛെ ഇന്ട്രസ്റ്റില്ലാതെ സമയം കളയാനാണോ അപ്പൊ പോകുന്നത്. ഏ
എക്കണോമിക്സ് ആയിര്ന്നു വലിയ ഒരു ബോറന്റെ ക്ലാസ് ആയിര്ന്ന്.
അപ്പം ഏത് വിഷയാണ് ഏറ്റവും ഇഷ്ട്ടം.
മ് ഹിസ്റ്ററി.
ഹിസ്റ്ററി.
ഉം
അപ്പം മാത് ശ് ശെ മാത്ശ് ന്നെ മാത്‍സ് ഇഷ്ടല്ലേ?
ഇല്ല ഒട്ടും ഇട്രസ്റ്റ് ഇല്ല.
ഓക്കേ അപ്പോ ഈ ഡാൻസെ കളിക്ക്യാറുണ്ടോ? ആഹ് എങ്ങൻത്തെയാണ് ക്ലാസിക്കലാണോ അതോ സിനിമാറ്റിക് ഡാൻസ് ആണോ?
കൂടുതലും ക്ലാസിക്കലാണിഷ്ടം സിനിമാറ്റിക്ക് ഉം വലിയ ഇതുവരെ വലുതായിട്ട് കളിച്ചിട്ടില്ല. എടക്കൊരു ഏഹ് റിസപ്ഷന് വേണ്ടിട്ട് പ്രാക്ടീസ് നടക്കുന്നൊണ്ട്.
ഓഹ് അപ്പം എത്ര മുദ്രകൾ അറിയാം
മുദ്രയൊന്നും പഠിച്ചിട്ടില്ല ഡാൻസ് പഠിച്ചിട്ടില്ല
ഓഹ് അപ്പം ബ്ല ഡിലൊള്ളതാണ്
അതെ
അപ്പോ ഈ കല്യാണത്തിന് എങ്ങനെയാണ് അപ്പോ ഡാൻസൊക്കെ
പഠിക്കുന്നൊണ്ട്
പഠിപ്പിക്കുവോ അതാ
ഉം എന്റൊരു ഫ്രണ്ട് എന്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കുന്നാ
ഓഹ് ആ ഫ്രണ്ട് ഭയങ്കര ഡാൻസ്കാരിയാണോ
ആ അതെ അതെ അതെ
ഓ ക്കെ അപ്പൊ ആഹ് ഫ്ര ആഹ് ഫ്രണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ
ഉം അവള് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടിട്ടി ല്ല പഠിച്ചിട്ടില്ല പള്ളിയിലൊക്കെ ങ്ങനെ കളിക്കാറുണ്ട്
പള്ളിയിലുള്ള ആക്ഷൻ സോങ്ങാണോ ഉദ്ദേശിക്കുന്നേ
ആയിരിക്കാം എനിക്കറിയില്ല
അത അല്ല എടക്കെടക്ക് ഡാൻസൊക്കെ പള്ളിൽ കളിക്കുന്ന വീഡിയോക്കെ കാണിച്ച തരാറുണ്ട്
ആ അത് കണ്ടിട്ട് ഇഷ് ഇഷ്ടപ്പെട്ടായിരുന്നോ
ഉം കൊള്ളാം കൊഴപ്പില്ല
അപ്പം ഏ നീയിപ്പം എന്തെര് നീയിപ്പം ഭയങ്കര ഡാ ന്ന് പറഞ്ഞാ ഇതിന് മുമ്പ് ഇതേപോലെ കൊറെ സ്റ്റേജുകളിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടോ
സ്റ്റേജിൽ ആ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട്
അപ്പൊ ഒറ്റയൊക്കാണോ അതാ എല്ലാരും കൂടെയാ ഓ എന്ന്പറഞ്ഞാ ഈ പാട്ട് ഡി ജെ പാട്ട്ട്മ്പോ എല്ലാ കടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാല പോലെ അതാണാ.
അല്ലല്ലല്ല അല്ലാതെ ഡി ജെ അല്ല അല്ലാതെ മറ്റേ ഈ എന്താ പറ്യ കോവിൽലൊക്കെ ഉണ്ടല്ലോ കോവിലിൽലൊക്കെ ഈ അപ്പഴാ ആ ടൈമില് ഡാൻസൊക്കെ കിട്ടാറുണ്ട്.
ഓഹ് അപ്പം എന്ന് പറഞ്ഞ പൈസക്ക് ഡാൻസ് കളിക്കാറുണ്ടോ എന്ന് പറഞ്ഞാ ക്കെ
ഉം ഉം
സിനിമയിലൊന്നും വിളിച്ചിട്ടില്ലേ?
അത്രക്ക് വലിയ ഡാൻസർ ഒന്നും അല്ല
എന്നാലും നമ്മള ആരും സ്വയായിട്ട് കൊറച്ച് കാണരുത്.
ഉം അതെ അതെ
ആഹ് അപ്പം ഏഹ് ഈ കൊ ഈ പഠിച്ച കഴിഞ്ഞ സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത്?
വളരെ മോശം
വളരെ മോശാഭി
ഉം ഒന്ന് തൊട്ട് പത്ത് വരെ പഠിച്ചിട്ട് വളരെ മോശഭിപ്രായാണ് പ്ലസ് വണ്ണും പ്ലസ് ടു ക്കെയാണ്
അപ്പൊ അവിടെന്നൊരു കൂട്ടുകാരി കിട്ടിയില്ലേ
ആഹ അത് കിട്ടി അത് പത്ത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടൂ കഴി ഞ്ഞതിന് ശേഷം കൊറെ നാള് കഴിഞ്ഞതിന് ശേഷാണ് വ ല്യ കമ്പനി ആയത് അല്ല അത് നമ്മള് വെറും ഒരു ഫ്രണ്ട്സ് മാത്രായിരുന്നു ഒന്നിച്ച് പഠിച്ച് ആ ഒരിതേ ഉള്ളു
ട്ന്നല്ലേ കിട്ടിയത്
അവിടുന്ന് തന്നെയാണ്
ആഹ്
ഉം
അപ്പം ആ ഫ്രണ്ട് വഴി വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോ
ഏയ് ആഹ് ഉണ്ട്ണ്ട്ണ്ട് ഉം അതെ അതെ അതെ ആ ഫ്രണ്ടിന്റെ രണ്ട് ബ്രദേേഴ്സ് ഉണ്ട്
ആ അവരെങ്ങനെയാണ്
കൊഴപ്പ ഇല്ല നല്ല പയ്യന്മാരാ
ആഹ ഓക്കെ അപ്പം ഏ ഈ അപ്പം സ്കൂള് ഇഷ്ടല്ലായിരുന്നല്ലേ അതെ അതെ
ഷാരുമാര് ആഹ ഒരു ടീച്ചറിന ഇഷ് ഇ്ട ഉണ്ടായിരുന്നു വേരരും ഇഷ്ടിയില്ല ആഹ പിന്നെ ഒ ന്ന് ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ തോന്നും ഈ ഫ്രണ്ട്സ് തമ്മിലൊക്കെ വഴക്ക് അടി തർക്കം
ഓ അങ്ങനെ അപ്പം ഈ കൊറോണ സമയം ഇപ്പം നല്ലതാണെന്നാണോ വിചാരിച്ചതന്ന് പറഞ്ഞാൽ
ഏ ഇല്ല അത് പ്ലസ് ഒന്ന പ്ലസ് റ്റ ആയപ്പോഴാണ് കൊറോണ വന്നിട്ട് അപ്പം ബോറ ആയിുന്നന്ന് വച്ചാ ആ ലൈഫ് ഒരു പ്രത്യേക ലൈഫ് ആയിരുന്നു ഇവിടെന്ന് മാറി സ്കൂളിലോട്ട് പോയി കിട്ടിയതല്ലേ അപ്പോഴേക്കും കൊറോണ കൊണ്ടു പോോയില്ലേ
അല്ല ആ ലൈഫല്ലേ കുറച്ച് നന്നായിരുന്ന കാരണം നമുക്ക് വേറെ പണിയൊന്നുമല്ല രാവിലെ എണീക്കുക കഴിക്കുക വേറെ നമുക്ക് ബാധ്യതകളൊന്നുമില്ല
ഇല്ല അത് ബോറായിരുന്നു
വീട്ടിനടിച്ച് പുറത്താക്കൂല്ല കാരണം വെളിയില് പോവാൻ പാടില്ല
ഇടയ്ക്കിടയ്ക്ക് ചോയ്ക്കാറുണ്ട്
അപ്പം കൊറോണ ടൈമിൽ എന്തൊക്കെയായിരുന്നു ഹോബി
കൊറോണ ടൈമില് എത്തിയിരിക്കുക ഫോണിൽ കുത്തുക ബ
അപ്പം ഫോണൊക്കെ ഉണ്ടായിരുന്നോ അപ്പം ഡാൻസ് ഒക്കെ അപ്പം വീട്ടിന്ന് ഇതേപോലെ പാട്ടിട്ട് ഡാൻസ്
ഇല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നും കളിക്കാറേ ഇല്ല
ഓക്കെ അപ്പം
ഉം
ഈ അനിയത്തിയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടീവാണോ ഈ ഡാൻസ് കളിക്കുന്നതിന്
ഉം എടക്ക് എടക്ക് വലുതായിട്ടില്ല ഉം
ഓക്കെ അപ്പം ഈ വീട്ടിൽ എപ്പോഴെങ്കിലും ഡാൻസ് കളിച്ചിട്ടുണ്ടോ
വീട്ടിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ കളിക്കാറുണ്ട്
അപ്പം എങ്ങനെ വീട്ടിലുള്ളവരെ അടിച്ച് പുറത്താ കൊ
ഇല്ല കളിയാക്കാറുണ്ട്
ഓ കളിയാക്കാറുണ്ട് ആ അപ്പം ഈ എന്തോ എന്താ പറയാ
അപ്പം അന്ന് നമ്മൾ പറഞ്ഞ് നിർത്തിയെന്ന് പറഞ്ഞാ സിനിമയെ കുറിച്ചാണ്
അതെ അതെ
സൂര്യ വിജയി ഇങ്ങനെ കാര്യാണ് പറയുന്നത് അപ്പൊ തെലുങ്ക് സിനിമകളൊന്നും കാണാറില്ലേ
ഇല്ല കാണാറില്ല
ഓക്കെ
ഓഹ് ഞാൻ എല്ലാ വരം സിനിമകളും കാണാറുണ്ട്
ഉംഹ്
ഹിന്ദി ങ്ങനെയില്ല. കാരണം നമ്മളൊക്കേന്ന് പർഞ്ഞാ ങ്ങനെ ഹലോ ഡ്രോന്നാ
ഡ്രോയിങ് ഒക്കെ ചെയ്യാറുണ്ടല്ലോന്ന്
ആഹ് ഡ്രോയിങ്‌ എക്കെ ചെയ്യാറുണ്ട് പക്ഷെ ആരും അങ്ങോട്ട് പറ ക്കൊന്നും തരണില്ല
ശോഹ്
ഉം ഈ ഡ്രോയിങ്ങിന്റെ വെല അങ്ങനെ ആർക്കും നമ്മളെ നാട്ടാർ ക്കറിയില്ല
പൊറത്തറിയാത്തത് കൊണ്ടാണോ?
ത്ത് അറിയാല്ല കൊറേ ഏർക്ക്
ഉംഹ് ഉംഹ് ഉംഹ്
ക്കൊന്നുതിന്റെ ആവശ്യല്ല കാരണം ഇപ്പഴൊക്കെ ഈ ഏ ഐ വച്ച് ഒരുമിൻ
അത് ശെരിയാണ്
അ അതെങ്ങനെ ശെരിയാവും നമ്മൾ ഈ വരക്കണ ഒരു
അതിപ്പോ എല്ലാരും എ ഐ ല് ആണല്ലോ
എന്നാലും ആ ഒരു വരക്കണ ഫീല് നിങ്ങൾ എ ഐ ല് കിട്ടോ
ഇല്ല
ഇത്ര നമ്മള് ഡ്രോയിങ് ഇപ്പം കൊടുത്താലും അത് ചിലപ്പം ചിലപ്പോ അവര് ആ പെൻസിലിന്റെ ആ ഒരു വരുത്താൻ വേണ്ടി അവർ ആ പെൻസിലെല്ലാം നേരെയുള്ള ഒരു അത് കണ്ട അറിയാം ആൾക്കാർക്ക് അത് എ ഐ ആണെന്നില്ലേ
അതെ അതെ അതെ
അതേ സമയം വരയ്ക്കണതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിതാണ് ആ ഒരു നമ്മളെ ഏഫർ ട്ടും അവരെ എമോഷൻസ് എല്ലാം കൂടെ ചേരാൻ പോയുള്ള ഒരു റിസൾട്ടണത്
യെസ്
അതാണ് നിങ്ങളെപ്പോലുള്ളവര് മനസ്സിലാക്കാത്തത്
ഉം എടക്ക ആരാണ് ലാസ്റ്റിയിട്ട് വരച്ചു നിർത്തിയത്
ഏ
എടക്ക് ഏത് സിനിമാ നടന്നെയാണ് ലാസ്റ്റയിട്ട് ഇവടെ വരച്ചു നിർത്തിയത്
വരച്ച് നിർത്തിയത് ഈ ഹാഷിർ അത് വരച്ചിട്ട് ഞാൻ നിർത്തി
ഓ ഓ ഓ
അത് കഴിഞ്ഞിട്ട് വർക്ക് വേറെ ഒന്ന് കിട്ടി അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ഇന്നാണ് തീന്നത്
ഉം ഉം
അപ്പം വര കിലോടൊക്കെ എങ്ങനെയ താല്പര്യണ്ടോ
താല്പര്യം എനിക്ക് ശരി